ആ കേക്കുന്നുണ്ട് കേ ക്ന്നുണ്ട് ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് സുഖയിട്ടിരിക്ക്ന്ന്
ആഹ് എന്തു വായിരുന്നു ഇന്നത്തെ പരിപാടികള്
ഇന്ന് ആ പ്രത്യേകിച്ച് പരിപാടിന്നും ഇല്ല വീട്ടിൽ തന്നെ ഉണ്ടായിര്ന്ന് പിന്നെ രാവിലെ ആഹ് കാപ്പിയൊക്കെ ഒണ്ടാക്കി ഇന്ന് ഉച്ചക്ക് തുണി കഴുകിയിടാനുണ്ടായിരുന്നു
ആഹ് ആഹ്
അങ്ങനെ വൈകിട്ട് ചായേടെ കൂടെ കൊറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി.
ആണോ ഉണ്ണിയ ഇപ്പം ഉണ്ണിയപ്പ ങ്ങനെ ഉണ്ടാക്കിയേ?
ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന നമ്മള് അരി പച്ചരി വെള്ളത്തിലിട്ട് പുതർത്തിട്ട് ഒരു അഞ്ച് മണിക്കൂർ കുതിർത്തിട്ട് ഇത് പൊടിക്ക പൊടിച്ച് വെച്ചിട്ട് പിന്നെ അത് മ ശർക്കര ശർക്കര പാനിക്കകത്ത് ഈ യുയി പൊടി ഇട്ട് നല്ലോണം എളക്കി പഴവും ആ എല്ലാം കൂടെ ചേർത്ത് നല്ലോണ്ണം മിക്സ് ചെയ്യണം.
ആന്നോ പഴോന്ന് പറയുമ്പം ഏത് എനം പഴാ നമ്മള് എടുക്കേണ്ട പാളയൻ ടൻ ആഹ് ആഹ്
മിക്സ് ചെയ്തിട്ട് ഇച്ചിരി നല്ല ലൂസ് നമ്മടെ ദോശേൻ്റെ മാവിന്റെ പരുവത്തിലാക്കണം.
ആഹ് ആഹ് ദോശ ചുടുന്ന മാവിന്റെ പരുവത്തില്.
പരുവത്തില് പിന്നെ തേ തേങ്ങാ കൊത്ത് തേങ്ങാ കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞ് നെയ്ക്കാത്ത് മൂപ്പിച്ച് ഇതും കൂടി ഇതിനാത്ത് ഇടണം പിന്നെ നമ്മക്ക് ആവശ്യം ഒണ്ടെങ്കി കൊറച്ച് എള്ള്
ആഹ് ആഹ്
കൊറച്ച് എള്ള് വേണെങ്കി ചേർക്കാം അങ്ങനെ അത് ഇങ്ങനെ കലക്കി അതിങ്ങനെ കൊറച്ചു നേരം കടിക്കാൻ കിട്ടും പിന്നൊര് നമ്മള് അത് കുറച്ച് നേരം പൊങ്ങ മാവങ്ങ് അടച്ചു വെക്കണം കുറച്ച് ന്നെ കൊറച്ച് നേരം കഴിയ്മ്പ മാ അപ്പത്തിന്റെക്കെ മാവ് പൊങ്ങി വരുന്നടെ പൊങ്ങി വരും
ആണോ ഒത്തിരി പൊങ്ങി വരുവോ
ഇല്ല അങ്ങനെ നമ്മൾ അപ്പത്തിന്റെ മാവ് പൊങ്ങുന്നത് ചെറുതായിട്ട് ഒന്ന് പൊങ്ങി വരും പതഞ്ഞിങ്ങനെ പൊങ്ങി വരും അത് പിന്നെ മ്മള് ഈ ഉണ്ണിയപ്പ ത്തിന്റെ അച്ചുണ്ട് ഉണ്ണിയപ്പക്കാര എന്ന് പറയുമല്ലോ അയ്ന്
ആ ആ ആ
അതിനകത്ത് നറച്ച് എല്ലാ കുയ്ലും നറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം
ആ
ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഈ മാവ് ചെറിയ തവിൽ കോരി ഈ ഓരോ കുഴിക്കാത്തും ഇങ്ങനെ
ആ ഈ കുഴിക്കാത്ത് ഒഴിക്കുമ്പോ നമ്മള് മൊ ത്തം ഒഴിക്കണോ അതോ കുഴി കവിഞ്ഞു പോകുന്ന രീതിയിലോ എങ്ങനെയാ അതിന്റെ
കുഴി കഴ നമ്മളൊ ഒരു ഒരു ചെറിയ തവി ഒരു തവി ഒഴിക്കുമ്പം അറിയാൻ പറ്റും കുഴി നികന്ന് നിക്കത്തകോണം ഒരുപാട് ഒഴിക്കത്തില്ല കുഴി നല്ല കുഴിയെ കുഴിക്കാത്ത് അകത്ത് നിക്കണം
ആ ആ
കാരണം ഇതിങ്ങ് ഇതിങ്ങനെ അപ്പഴത്തേക്ക് മേലോട്ട് പൊങ്ങി അങ്ങനെ പിന്നെ നമ്മളൊരു കൊ ഏ കമ്പി പപ്പടം കുത്തിയില്ലിയൊ അതും കൊണ്ട് ഇങ്ങനെ കുത്തി പ്രത്യേകിച്ച് തിരിച്ച് മറിച്ചും തിരിച്ചു ഇട്ട് ഇതിന് പുറം അങ്ങ് നല്ലൊരു ചുമപ്പ് നിറവാവും നല്ല കറുത്ത ബ്രൗൺ ആവും
ആ ആ
ആ ആസമയത്ത് ഇതിങ്ങനെ കുറ്റി
പറക്കി എടുക്കും നമ്മള് ഈ ഒഴിക്കുന്നേ വെളിച്ച ച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാന്നോ
നെയ്ക്കാത്ത് മാത്രം ചെയ്യുന്നവരുണ്ട് വെളിച്ചെണ്ണ മാത്രം ചെയ്യുന്നവരുണ്ട് രണ്ടുടെ രണ്ടുടെ മിക്സ് ചെയ്യാത്തതായിരിക്കും നല്ലത് രണ്ടുടെ മിക്സ് ചെയ്യുമ്പോൾ ഇത് പതയും കാണും പക്ഷെ പതയും
ആ ഞാനിന്ന് എവിടെക്കെയൊ കണ്ടിട്ടുണ്ട് ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നതേ ആ അന്നേരം അതാ ചോദിച്ചത് എങ്ങനാ ഉണ്ടാക്കുന്നേഎന്നുള്ളതേ?
ആ വെളിച്ചെണ്ണ മാ മാത്ര ഒഴിച്ചാ ഞാൻ വെളിച്ചെണ്ണ മാത്ര ഒഴിച്ചാ ഉണ്ടാക്കുന്നത്.
ഉണ്ടാക്കുന്നേ. ആ എന്നിട്ട് രുചി ഉണ്ടായിരുന്നോ? ഉണ്ടാക്കി കഴിഞ്ഞിട്ട് രുചി ഉണ്ടായിരുേന്നോതിന്.
പിന്നെ പഴം ഒരു കൂടുതൽ ചേർത്താല് പിറ്റേന്ന് ദിവസം ഇരിക്കുമ്പഴേക്ക് ഇതങ്ങില് നൂല് ഇങ്ങനെ ഇങ്ങനെ നമ്മള് എടുക്കഴിഞ്ഞൽ നൂല് പോലെ വലിയും.
ഓ ചീത്തയാവോ വളിച്ച
ചെറതായിട്ട് ചീത്തിയാവും പഴം ഒരുപാട് ചേർത്താല്.
അതെയോ?
ആ
ആ അന്നേരം പഴം ആവശ്യത്തിന് നമ്മുടെ മാവിന്റെ ആവശ്യ
അപ്പ അ അരക്കിലോ മാവിന അല്ലങ്കിലൊരു ഒരു മൂന്ന് പഴമൊക്കെ ചേർത്താ മതിയായിരിക്കും.
മതിയോ? ആ ആ
അതെ, അതെ എന്നിട്ട് ചായയെക്കെ കുടിച്ചോ?
ആ ചായയൊക്കെ കുടിച്ച് അങ്ങനെ അത് ഇച്ചരി ജോലിയാ ഇത് എണ്ണ ഇച്ചിരി കുറച്ച്സമയം എടുക്കും.
ആ ആ ഇത് വെന്ത് വരാനായിട്ട്.
വെന്തു വരാനാ രാവിലെ മുതലേ ഇതിന്റെ ഇതില് അരി വെള്ളത്തിലിടണം. പിന്നെ അത് പൊടി ണം. പെട്ടെന്ന്ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അതെ
അല്ല. ആ ഹാ ഹാഎന്നി രുചിയൊക്കെ ഉണ്ടായിരുന്നോണ്ടാക്കി
ആ നല്ലൊരു യിരുന്നു. നല്ല രുചിആയിരുന്നു.
അന്നോ ഏ
ഇപ്പംകഴിക്കാൻ ന
ല്ലേ അതെ ചായയുടെ കൂടെ ചേർത്ത് കഴിക്കു നല്ല രുചിയാ. ഉം പിന്നൊരു കുഴ അപ്പന്ന് വച്ചാൽ ഇത് എണ്ണക്കാത്ത ല്ലിയോ നമ്മളങ്ങനെ മുക്കി പൊരിച്ചെടുക്കുന്നേ. ആ അന്നേരം നമ്മുടെ ശ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലല്ലോ
നല്ല നല്ല കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും
ഉണ്ടാവും ഉം ഉംഅതെ അതെ നമ്മള് ഈ ആവിയിൽ വേവി ച്ചെടുക്കുന്ന ആവുമ്പഴത്തേക്ക് ആ ഒരു പ്രശ്നം ഇല്ലല്ലോ ആ ഇതിനകത്ത് പിന്നെ നമ്മള് മധുരവും ശർ ശർക്കരൊക്കെ നല്ലോണം ചേർക്ക്
ആ ഇതിനകത്തും എണ്ണ പിടിക്കും പുറത്തും എണ്ണ
അതെ അതെ ഓ ആ അന്നേരം പക്ഷെ രു ചിയാ നമ്മള് എന്നു വെന്നും കഴിക്കുന്നൊന്നുല്ലല്ലോ വല്ലപ്പോഴുവല്ലാ കഴിക്ക
ആ ഒരു വട്ടവൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നമ്മള് കടേന്ന് വേടിക്കുന്നതിനെ ക്കാ നല്ലതല്ലേ
ആ അതെ കടേന്ന് വേടിക്കുന്നതിനകത്ത് എന്തൊക്കെയാ ചേർക്കുന്നത് എങ്ങനെയൊക്കെയാ ഉണ്ടാക്കിയേക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ആഹ് പക്ഷെ ഇത് രാവിലെ തൊട്ടുള്ള ജോലിപ്പാടില് ബുദ്ധിമുട്ടാണല്ലിയോ ആ ഈ അരകിലോ മാവിന് എത്ര ഉണ്ണിയപ്പം നമുക്ക് കി റ്റ്വൻ്റി
ഒരു പത്ത് മുപ്പത് പ്പതല്ല
അതി കൂടുതല് കിട്ടും അതെ അതെയോ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഉച്ചക്ക് സ്പെഷ്യൽ വല്ലോം ഉണ്ടാരുന്നോ ആണോ
ഇന്ന് സ്പെഷ്യൽ ന് ആരും ഇല്ലാരുന്നു കാരണം ഞാനും മോളും മാത്രേ ഉള്ളാര്ന്നൊള്ളൂ ഉച്ചയ്ക്ക്
ആന്നോ ബാക്കി എല്ലാരും എവിടെ പോയി
അച്ഛനും കൂടെ അച്ഛന്റെ പെങ്ങടെ വീട്ടിൽ പോയി
ആന്നോ അവര് എപ്പം പോയി
രൊരു പത്ത് പത്തര പതിനൊന്ന് മണിയായപ്പം പോയതാ
പോയാ ഓ ഓ അന്നേരം പോയിട്ട് ഇനി ഒരു സമയവൊല്ലോ അന്നേരം വരാനായിട്ട്
വരും വരാറാ ഒരു സമ യാവും വരാൻ
ആ ഹാ അവര് ആഹാരം പോവുന്ന വഴിക്ക് അങ് കഴിച്ചോളോ കഴിക്കും അതെ അതെ അന്നേരം പിന്നെ രാവിലെ കാ ഇപ്പ എന്തുവാരുന്നു
രാവിലെ ഇന്ന് കാപ്പി ആ രാവിലെ ദോശ ദോശയാ
ദോശയായിരുന്നോ? കറി, സാമ്പാറോ?
ദോശേം സാമ്പാറു ആരുന്നു.
ആ ഈ സാമ്പാർ എങ്ങനെ എന്തേലും ഓ മൂന്നും ഒണ്ടാരുന്നാ?
ഇവിടെ സാമ്പാർറ് മാത്രം പറ്റത്തി ത്തില്ല സാമ്പാറൊണ്ടെങ്കി ചമ്മന്തി വേണം ചമ്മന്തിയും കൂടി വേണം അങ്ങനെ ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ ചമ്മന്തിയും കൂടൊക്കെ
ആഹ് സത്യത്തിലതാ ടേസ്റ്റ് സാമ്പാറും ചമ്മന്തിയും കൂട്യേ ആഹ് ആ പിന്നന്നേരം ഏഹ് ഈ സാമ്പാറെങ്ങനെ എന്തേലും പ്രത്യേക രീതീലാന്നോ ഉണ്ടാക്കുന്നേ
ക്കറിയെല്ലാം ഏഹ് കൊർച് ചേർക്കത്തൊള്ളു ഉരുളൻകിഴങ്ങ് ഉള്ളി ചെറിയുള്ളി തക്കാളി വെണ്ടയ്ക്ക പച്ച് ച്ചമുളവ് എഹ് ചേന ചേന നിർബന്ധ സാമ്പാറിന്
ആന്നോ അഹ് ഈ ചേന ചേന ചെർ ക്കുന്നതെന്റെന്തോ പ്രത്യേകത
ചേന ചെറുതോ ന്നല്ലേ നല്ല കൊഴുപ്പും കിട്ടും താ സാമ്പാറും നല്ല രുചിയായിരിക്കും
ഓ ഓ ഓ നല്ല കൊഴുപ്പ് കിട്ടുവോ
നല്ല കൊഴുപ്പ് കിട്ടും.
ആഹ് ഹാ
അത് കുക്കറിൽ വേവിച്ചിട്ട്
ആ
കുക്കറിൽ വേവിച്ചിട്ട് കടുവറുത്ത്, ഇതിങ്ങനെ ആ ആ കുക്കറി വേവിച്ചൊരു മൂന്ന് വിസില്, തൊമര തൊമരയും ചേർക്കും കായവും ചേർത്ത് കുക്കറിനകത്ത് വേവിച്ച് വെക്കും.
ആഹ് ഹാ
ഓഹ് മൂന്ന് വിസില് കേപ്പിച്ച് മാറ്റി വെക്കും. പിന്നെ വറക്കുന്ന പാത്രത്തില് കടുവ് പൊട്ടിച്ചിട്ട് ശകലം കടുകും ഉം പെരിഞ്ചീരകവും ഉം മൊളവും എല്ലാം കൂടെട്ടൊരു ചെറിയ ഉള്ളിയും കൂടെ രിഞ്ഞ് കടു വറുത്തിട്ടത് പൊടിയിട്ട് ചൂടാക്കും.
ചൂടാക്കുക. ഏ എന്തിരു പൊടിയാസ്
ആ ഒടി അല്ല മൊളക് പൊടിയും മല്ലിപ് പൊടിയും മഞ്ഞപ്പൊടി. ഞാൻ അങ്ങനെ പൊടികള് പൊടിച്ച് വെച്ചേക്കുന്ന പൊടിയല്ല.
ആന്നോ? വീട്ടില് തന്നെ ഒണക്കിപ്പൊടിച്ചതാ? ആ ആ ഈ ഈ ചെലേടത്ത് ഇങ്ങനെ സാമ്പാറിന് ഇങ്ങനെ സാമ്പാറ് പൊടിയായിട്ട് ചേർക്കുവല്ലോ? അതാ ഞാ
ഞാൻ സാമ്പാറ്പൊടി അങ്ങനെ ഉപയോഗിക്ക ല്ല സാമ്പാറ്പൊടി ഞാൻ മേടിക്കത്തില്ല. ഈ ഫുഡ് അം കഴുകി മ മുളകും മല്ലിയുമെല്ലാം കഴുകിയല്ലിയോ പൊടിക്കുന്നത്
ആ അതാ നമ്മള് പൊറത്തൂന്ന് വാങ്ങിക്കുന്ന പൊടികളും ഇച്ചിരി ദ്ധിമുട്ടാണല്ലോ ആ പുറത്തുന്ന് വാങ്ങിക്കുന്ന- പൊടികൾക്കത്ത് എന്തേലും കീടനാശിനികളോ വല്ലോക്കെ അടിച്ച വരുന്നെങ്കിൽ നമുക്ക് അറിയത്തില്ലല്ലോ
അതെ അതെ അതെ ആ സാമ്പാറൊക്കെ എന്ന നല്ലതായിരുന്നോ രാവിലത്തെ ആ കേക്കുന്നു കേക്കുന്നു ഒ ട്ട് സാമ്പാറ് നല്ലയായിരുന്നോ രാവിലത്തെ
സാമ്പാറ് നല്ല ആയിരുന്നു നല്ല സാമ്പാറാരുന്നു
ആ പിന്നെ ചമ്മന്തി ചമ്മന്തി എങ്ങനാ അര ക്കുന്നെ
ചമ്മന്തി തേങ്ങയും ഉം പച്ചമുളകും ഉള്ളിയും മാത്രം
ആന്നോ ഇത് മാത്രം മിക്സിയിലിട്ട് അരച്ചെടുക്കും ആ പച്ചമുളവ് പച്ചമുളവ് ഒന്നും ചേർക്കത്തില്ലേ
പച്ചമുളകും ചേർക്കും പച്ചമുളകും ഇഞ്ചിയും
ആ
ചക്ക ഉം
ആ ആ അട്ട് അതും നല്ലായിരുന്നോ രാവിലത്തെ കാപ്പിയും
നല്ല കാപ്പിയൊക്കെ നല്ലയായിരുന്നു
ആ ഇന്നിട്ട് ഇന്ന് ചക്കയും ചീനിയൊന്നും ഇല്ലാരുന്നോ
ഒന്നു ഇല്ലാരുന്നു കപ്പയും ചിനിയൊന്നും ഇല്ലാരുന്നു
ആണോ ഇന്ന് ഞാറാഴ്ച്ചായ്ട്ട് ആരും ഇല്ലല്ലോ വീ അതുകൊണ്ടൊക്കെ തന്നാണോ അങ്ങനെ ആ രണ്ടു പേർ ക്കായിട്ടുണ്ടാക്കുന്നേം ബുദ്ധിമുട്ടായിരി
അതുണ്ടാക്കുന്നെ ബുദ്ധിമുട്ടാ
ആ ആ ശരിയെന്നാ ഞാൻ വിളി
ആ ശരി ശരി